ഗുഡ ആഫ്റ്റർനൂൺ
ഗുഡ ആഫ്റ്റർനൂൺ, എന്തൊക്കെയാ വിശേഷം?
സുഖം, ഭക്ഷണൊക്ക കഴിച്ചാ?
ആ, ഭക്ഷണൊക്കെ കഴിച്ച് ഇങ്ങ ഇരിക്ക്. ഇന്ന് ഇപ്പ സാധാ ചോറും ഉണ്ട്. പിന്നെ, കോയിന്റെ എല്ല് അതോണ്ടൊരു വെരട്ടല് വെരട്ടും ചെയ്തു. പിന്നെ, ഓം ബപ്പടം പൊരിച്ചതും ബീട്റൂട്ട് ഉപ്പേരി.
ആഹ്, മതിയലലോ ഉച്ചമയക്കണ്ടോ?
ഉച്ച മയക്കം അവിട്ന്നൊക്കെ ഇണ്ട് പക്ഷെ ഇബടല്ല.
ഏഹ്
ഉം
അഹ് റെസ്റ്റ്യ്തീക്കാണ്ട് അങ്ങനൊരു മയക്ക ഇണ്ടാവ്ണാവുല്ലേ.
എല്ലാ പണിയും കഴിഞ്ഞിട്ടാണൊന്ന് കജ്ജും കാലും നീട്ടിര്ക്ക്.
ആഹ്
ഹാ ഹാ ഹ്
ഞാൻ കൊറച്ചേരം കെടന്നൊറങ്ങലുണ്ട് ഉച്ചക്ക്. ഇഹ് ഇഹ് പെണ്ണിനി ഇതാക്കിക്കാണ്ടങ്ങനെ.
ആഹ്
ഉം
ഉം, പിന്നെ മോളൊറങ്ങിയോ?
ഇല്ല്യ ഒറങ്ങിട്ടില്ല ഇവിടണ്ട്. ആഹ് ഇപ്പൊ മൂടലേന്നു ഇപ്പ വെയില്ണ്ട്.
ഏഹ്, ഇന്നാ ഇവിടിങ്ങനെ ചാറിക്കോണ്ട് നിക്ക രാവിലെ മുതലേ ചാറ്റൽ മഴേണ് ഒരു ഉസ് ഉഷാറില്ല
ആഹ്
ഉം എന്നിട്ട് നിങ്ങള് ഫുഡ്‌ കയിച്ചില്ലേ ഫുഡ് കയിച്ചില്ലേ
ഫുഡ്കയിച്ചു കറി എന്തായിരുന്നു പിന്നെ മാന്തള് പൊരിച്ചതും - ചുട്ടരച്ച ചമ്മന്തി കയ്പങ്ങ ഉപ്പേരി
ഹ ഹ ഹ ഹ് ആഹ്
കുഞ്ഞി നേ ഉള്ളി മൊളക് ക്കെ ചുട്ടുംങ്ങാണ്ട് ചമ്മന്തി ഇഷ്ടാ അത് അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ അരച്ചാ
ആഹ് ഇവടിന്റെ ആഹ് ഇന്റെ മോൾക്ക് അപ്പൊം ചമ്മന്തിയാണ് തക്കാളി ചമ്മന്തി ഇണ്ടാക്കും ഞാന് രാവിലെ ചായ അപ്പത്തിക്ക് ആഹ്
മൊളകും ഉള്ളിം ചുട്ടുംങ്ങാണ്ട് അങ്ങനെ ഓള് പറയുമ്പോ അങ്ങനെ അരക്കണതാ
ആഹ് ആഹ്
അത് വെറുതെ അങ്ങനെ തോണ്ടി തിന്നും ചെലപ്പോ ഓരോ ഇഷ്ട്ടം ഉം ഉം അങ്ങനെ കൊറച്ച് നെരം അങ്ങനെ കെടന്നുങ്ങോണ്ടൊരു- മറ്റെവിടെ പോത്തൊക്കെ ഇണ്ടാരുന്നേ ആ പോത്തിനൊക്കെ പെരുന്നാളിലിങ്ങനെ വിറ്റു വിറ്റു അപ്പൊ- അഞ്ചരക്ക് അങ്ങനെണീക്കലുണ്ടേർന്നു എന്നിട്ട് വെള്ളം കൊടുക്കാന് നോക്കാനൊക്കെ ഇങ്ങനെ മൂന്നാര ആയാലും ചിലപ്പോ അസർ നിസ്കാരം കഴിഞ്ഞിട്ടേക്കാരം കിടക്ക എന്നാലും വണ്ടിലേത്ങ്ങാണ്ട് ഇനി ഞാൻ ഒന്നുകൂടെ കെടക്കും ഒന്നൂടെം കെടക്കും
ആഹ് ആഹ്
ഇപ്പൊ പിന്നെ അതില്ല ചെടിനക്കാനുള്ള പണി മാത്രേ വൈകുന്നേരം ഇണ്ടാവൊള്ളു
ആഹ് അല്ല ഇനിയിപ്പോ വേറെ പോത്തിനെ വാങ്ങണ്ടോ
ഇനി വാങ്ങണം ആദ്യം തൊഴുത്തൊന്ന് താഴ്ത്തണം പറഞ്ഞപ്പൊ മേലെയാ കൊറച്ചൊന്ന് ഉയരത്തിലാണ്
ആഹ്
അപ്പൊ ഒന്നും ശരിയാക്കണം എന്നിട്ടൊക്കെ വാങ്ങണംന്ന് പറഞ്ഞേക്കണ് അത് വാങ്ങാതൊക്കൂല്ല കൊല്ലം കൊല്ലം നാലഞ്ച് കൊല്ലായിട്ട് ഇപ്പൊ അങ്ങനെയിണ്ട്
ആഹ്
ഒന്ന് വിൽക്കുമ്പോത്തേന് അങ്ങനെ വാങ്ങെണ രണ്ടെണ്ണം ചെലപ്പോ ഇണ്ടാവും രണ്ടെണ്ണം ഇണ്ടേരുന്നു ഇതിന് മുമ്പ്- പെരുന്നാൾ ചെറിയ പെരുന്നാളിന്റയ് ഇതിലൊക്കെ രൺ രണ്ടെണ്ണം ഇണ്ടേരുന്നു അപ്പൊ അത്- അങ്ങനെ വിറ്റു എന്നിട്ട് പിന്നെ ഒന്നും കൂടെ വാങ്ങിയതേയാന്ന് ഇപ്പം- വോട്ടിന്റെ പിറ്റേന്ന് വാങ്ങിയതാ അയിനെപ്പൊ ഇപ്പൊ വിറ്റു പെരുന്നാക്ക്
ആഹ് എത്ര കിട്ടും എ പോത്തിനെ വിറ്റാല്
അയിന് അങ്ങനെയൊന്നുല്ല തൂ നമ്മളെ ഇയിനനുസരിച്ച് തൂക്കത്തിന്-
ആഹ്
ആ ഉം മറ്റേത് ആദ്യം ഞങ്ങള് ചെറു ചെറുതായിന്നാ കൊട്ന്നേ ഇപ്പൊ ഇത് കൊടുന്നത് പിന്നെ നമുക്കിപ്പൊ വിൽക്കാ കണ്ട് എങ്ങാണ്ട് കൊറച്ച് വലുതാ ഒരു ഇരുപതൊക്കെ ലാഭം കിട്ടി ഒന്നര മാസൊക്കെ നോക്കിട്ട്
ആഹ്
ഊം എന്നാലും ഒരു- എന്താന്ന് വെച്ചാല് ആ പോത്തും കാര്യങ്ങളും ഇണ്ടാവുമ്പ നമ്മള് തൊടുവിന് വളമേയാവേ
ആഹ്
ചാണകം കണക്കാൻ ഇതാവുമ്പോ പിന്നെ തൊട് നനക്കലൊക്കെ വരും ഉം ഊം അവിട അങ്ങനെ എന്തേലുണ്ടാ
ഇല്ല ഇവിടെ എന്ത് ഇ വല്യ ഇപ്പാക്ക് ഇപ്പാന്റെ ഇപ്പാക്കിണ്ട് വെല്ലിപ്പാക്ക് പോത്ത് ഇ ങ്ങ ഞാ പെരുന്നാളാവുമ്പോ വല്യ പെരുന്നാളാവുമ്പോ വിക്കും അത് കഴിഞ്ഞാ പിന്നെ ചെറിയൊരു പോത്തും കുട്ടീനെ വാങ്ങും പിറ്റത്ത കൊല്ലം പെരുന്നാള അപ്പ പിന്നേം വിക്കും അങ്ങ
അതന്നെ ഒര അടിപൊടി ശരി ഇതാട്ടാ നമുക്ക് ആ ഇല്ലായിട്ട് ഇപ്പ എന്തോ പോലെന്തോ മറന്ന പോലെ ഇങ്ങനെ തോന്നാ രണ്ടു നേരം വെള്ളം തെളപ്പിച്ച് നോക്കെല്ലേ നമ്മള വ ഇനി വള്ളതൊക്കെ ഇതാക്കിയാണ്ട് നമ്മള അങ്ങനെ ആക്കണല്ലൊ അപ്പൊ അതക്കെ ഇങ്ങനൊരു ബാലൻസ് മാരിങ്ങനെ വെര്യാണ്
ആഹ് ആഹ് ഏഹ് അപ്പൊ അതുകൊണ്ട് പിന്ന പഴേസാധനങ്ങളൊക്കെ വേസ്റ്റെക്കെ ഇണ്ടന്ന്ണ്ടെങ്കില് പൊറത്ത്ക്കൊന്നും
ആഹ് അത് പൊറത്ത്ക്ക് നമക്ക് കളയ ണ്ട ആവശ്യല്ല ഇവിടെ നായെണ്ട് നായ അത് നമ്മള് അതേമാരി കൊടുക്കണ്‌ണ്ട് പിന്നെ മീന്ണ്ട് ആഹ് അവിടെ വളർത്തി ണ് ണ്ട് നായേനെ നാലഞ്ച്- അഞ്ച് കൊല്ല അൻ ആറ് കൊല്ല ആ ആ ഒക്കെ ആയിട്ട്ണ്ടാവും ആറൊല്ലം
ആഹ്
അറേഴ് കൊല്ലായി ആ നായ് അതേ കെടക്കണ് ആയി ഞാൻ വന്നിട്ട് ആറ് കൊല്ലായി അയ്ലേ മുന്നേണ്ട് ഇവിടെ അന്ന് ആരുല്ലായിട്ട് അങ്ങനെ വാങ്ങീതേര്ന്നു അങ്ങനെ ഓരോ സാധനങ്ങൾ പോയിട്ടൊക്കെ അങ്ങനെ കൊടുന്ന തേരുന്ന്
ആഹ്
രേ ഇമ്മ ആദ്യത്തെ ഭാര്യ മരിച്ചേലതില് പെരേലാളി ഏറ്റും പിന്നെ ഈ കാലത്ത് തുണിക്കടേ ല്ലേ അപ്പൊ ഈ സീസണില ടൈമിലൊക്കെ നേരെ വെെകീല്ലേ വരാ അപ്പൊ ഓരോ സാനങ്ങന മീന് അങ്ങനത്തൊക്കെ ഇങ്ങന പോയിട്ട്
ആഹ്
അങ്ങനെ വാങ്ങിതാ
ഊം
അവയ്ണ്ട് മീന്ണ്ട്
ആഹ് അങ്ങന സമയം പോക്കിനുള്ള സാനങ്ങളക്കെ ഇണ്ടല്ലേ
ഉം ആദ്യം ഇതെക്കെ ഉണ്ടേയിന്നു എന്താ താറാവും ഉണ്ടായിരുന്നു മൊയാലക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്ന അങ്ങനെ അങ്ങട് വിറ്റു ആക്കാനാ താറാവിനെ പിന്ന അർ ത്തൊക്കേരുന്നു
ആഹ് താറാവുണ്ടായാലും കൊറേ ഒരു ഇതന്നേണേ
അയ്ന വിട്ലിൽ വിടിലില്ല വിട്ട് തരില്ല ചളീം പിളിയെങ്ങാണ്ട് മുറ്റാഗതാവുക ഞങ്ങള് വിടലില്ലേയിന്നു
ഏഹ് ന്നാ പിന്ന തരക്കേടില്ല
ആഹ് അങ്ങനെറ്റൊയ്ക്ക് നല്ലാതെ നടക്കൂല്ല അല്ലെങ്കി എന്താന്ന് വെച്ചാല് ചളിയേയും ഏ ഇങ്ങാണ്ടാകെ ഒരു വൃത്തികേടായി കെടക്കും
ആഹ് മാറ്റത്തിനു തന്നെ ഒരു വൃത്തിണ്ടാവൂല്ല
ആഹ് ഇതതില്ല ആര് പോത്തിനും വരെ പോത്തിന് തൊറന്നു വിടലില്ല കാരണം ആ തൊഴുത്തിന്റുള്ളില് പിന്നെ എപ്പോഴെങ്കിലു ഒക്കെ ഒന്ന്
ആഹ് പൊർത്ത്ക്കൊന്നും വിടൂല്ല കൊണ്ടേ പൊർത്തുനി തൊടീലൊന്നും കൊണ്ടേയ്ക്കെട്ടൂല്ല
അത് എപ്പോഴെങ്കിലൊക്കെ കാര ആരുണ്ടാവും ആരു ണ്ടാവലല്ലോ ഞാൻ രാവിലെ ഒരു കെട്ടിപ്പോയി ഞാ പിന്നെ പോയി- ഐശന്റെ ഒരു കടയിക്ക് പോണതല്ലേ രാത്രിയല്ലേ പിന്നെ വരുള്ളൂ
ആ അപ്പത്
അപ്പൊ ബുദ്ധിമുട്ടാണ് ആ പിന്നെപ്പൊ ഈ വലിയത കായപ്പോ പിന്നെ തീരെ വിടൂല കാരണം ഓൽക്ക് പോക്കിരിത്തരം കുറച്ച് കൂടുതല ണ്ടാവും
കൂടുതൽ ആ അത് ശരിയണേ
പുറത്തുന്ന് വെള്ളം കൊടുക്കുമ്പോ തന്നെ പോക്കിരിയാളാണ് പിന്നെപ്പൊ പറയേണ്ടല്ലോ
ഹാ ഹാ ഹാ പുറത്തേക്ക് വിട്ടുള്ള അവസ്ഥ പിന്നെ പറയണ്ട
ആഹ് അതാ പറഞ്ഞത് പിന്നെ ങ്ങനെ പോണ്ട് ഏതായലും കൊഴപ്പൊന്നുല്ല പൈറ്റ നല്ലായിട്ട് എന്തോ പോലെ അങ്ങനെ തോന്നാണ മറന്ന പോലെ ങ്ങനെ
ഞ്ഞി ഇൻശാഅല്ലാഹ്‌ ഒന്ന് വാങ്ങിയാ മതി
ഉം വാങ്ങണം പറഞ്ഞ്ക്ക്ണേ അവിടെ റെഡി ആക്കി ട്ട് കാരണം ഇത് ബുദ്ധിമുട്ടാണ് വെള്ളം കൊടുമ്പളൊക്കെ
ആഹ് ആഹ്
ഉയരത്തിലായതുകൊണ്ട് നമ്മള ഇങ്ങന നിന്ന്കാണ്ട് കൊടുക്കാനും താക്കാനൊക്കെ ബുദ്ധിമുട്ട് അപ്പ അതൊന്ന് തായ്തീട്ട് വാങ്ങണം ന്നൊക്കെ പറയ്ണ്ണ്ട് പെണ്ണിനും അ ഭയങ്കര ഇഷ്ടാണ് പോത്തിനൊക്കെ
ഏഹ്
അങ്ങനത്തിനോട് വാപ്പനെ പോലെ നല്ല ഇൻട്രറസ്റ്റ് ആണ് അയ്ന്
അതോണ്ട് പിന്നെ തരക്കേടില്ല മറ്റേ മക്കൾക്കൊക്കെ എങ്ങനെയാ?
ആ ആങ്ങളെക്ക വലിയ ആങ്ങള മീനിന്റെ ഇതിന്റെ ഒക്കെ ആൾ ആളാ
ഏഹ് വല്ല്യ മക്ക്
മറ്റോൻക്ക് ഉം ഓന് പഠനൊക്കെ കഴിഞ്ഞേക്ണ്
ആഹ്
ഉം മറ്റോന് പിന്നെ ഒക്കെ ഷ്ടാണ് പക്ഷെ അങ്ങൻതെ ന്നാ ഒരു ഇതില്ലാന്ന മതിരി താല്പര്യണ്ട് കൊഴപ്പല്ല അങ്ങനെ ഉം ആ ഇബന് ചെൽപ്പോ വാങ്ങി അങ്ങനെ ഓരോ മൂഡിൽ ഓരോന്നും അങ്ങനെ വാങ്ങിക്കൂട്ടും ചെൽപ്പൈന്റെ പിന്നാലെ ങ്ങനെണ്ടാവും ഓരോ തൈകളും അങ്ങൻത്തെ ഒക്കെ വാങ്ങിക്കൂട്ടണാണ
ആഹ് അഹ്
ഉം ഇല്ല പൈസ കൊടുത് കാണ്ടങ്ങനെ
ഉം
അങ്ങനെ ഓരുത്തരാൾക്കാർക്ക് ഓരോ പിരാന്താണ്
ആഹ് ഓരോത്തർക് ഓരോരോ ഇൻട്രസ്റ്റ്
ഉം അവ്ടെ കുട്ടി ഒറങ്ങിട്ടില്ലേ?
ഇല്ല ഓള് ഇവടെ വന്നപ്പോ ഓക്ക് തൊട്ടി വേണോറങ്ങാൻ പക്ഷെ ഞാൻ വന്നപ്പോ തൊട്ടിന്റെ കോലും സാധനങ്ങളൊന്നും കൊടുന്നിട്ടൂല്ല
അല്ല തൽക്കാല സാരി പയ സാരി എന്തേലുണ്ടെങ്കിൽ അങ്ങനെ കെട്ടി കൊടുത്തൂടെയ്നോ
അതൊന്നും പറ്റൂല തൊട്ടിന്നെ വേണം
ഏഹ് അങ്ങനറ്റൂല്ല സാരി സാരി തൊട്
സാരി വട ഇല്ല്യ
ആഹ് അങ്ങനെ ചെയ്യോലോ ചെ ലോലൊക്കെ
ആഹ് മറ്റേ അത് ജനൽ മ്മേ വെക്കണ്ട തൊട്ടിയാണേ
ആഹ്
അങ്ങനെയൊക്കെ ആവ്മ്പോ
ആ തൊട്ടിൽ ഒറങ്ങി ശീലായക്ക് പിന്നെ അതന്നെ കിട്ടേണ്ടി വരും
അപ്പൊ പിന്നെ ഓൾക്ക് തൊട്ടില്ലാത്തത് കാരണം രാത്രി ഒക്കെന്നലെ രാത്രി ഒക്കെറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടന്നെണ് പിന്നെ ഞാൻ ന്റെ മേത്തൊക്കെ കെ ഓ രാത്രി ഒരു വർക്കും ഒറങ്ങോളം തൊട്ടി കെടുക്കും പിന്നെ ഒറങ്ങീൻ്റേശം പിന്നെ എൻ്റെ അടുത്ത്ക്ക് നീച്ച്
ഏഹ് ഇവടെ ഇവള് തൊട്ടി അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല.
ആഹ് ഇത് രണ്ടര വയസ്സായിട്ടും തൊട്ടീലെന്നെ കെടുത്തൊക്കെ
ഏഹ് തൊട്ടീല് പോ ചുരുങ്ങിയത് ഒരു മാസക്കെ കടന്നെങ്കിൽ കടന്നു അതൊന്നാലും രാത്രി ഫുള് ഞങ്ങള അടുത്തന്നെ കടന്ന് ക്ക്ണത്
ആഹ് ഇവടെ എന്താണ്, തൊട്ടിതന്നെ കെട്ക്കൽ പിന്നെ തൊട്ടീന്ന് നീച്ചുകാണ്ട് നെൽത്ത് ഇറങ്ങി കിടക്കും. ഓള് ഒറ്റക്കെന്നെ ച്ഇൻക്കാ കാണുമ്പ ക്കൊരു എടങ്ങേറാണ്. അപ്പ ഞാൻ പിന്നെ ഇട്ത്ത്കാണ്ട് ഇന്റെട്ത്ത് കെട്ത്തും. അല്ലാന്നുണ്ടെങ്കി ഞാനും ഓള് ചോട്ടെണ് കെട്ക്കും.
ആഹ് അതന്നെ ഉം ഉം ഹസ്ബൻ്റ് പോ വരാനായോ?
ഇല്ല ഹസ്ബന്റ് ഇപ്പൊ പോയിട്ടുള്ളു പോയിട്ടിപ്പോ ആഹ് ഈ കഴിഞ്ഞ ഡിസംബറിലാ പോയത് ആറ് മാസം ആവ്ണോള്ളൂ
ആഹ് ആഹ് ആഹ് ഇല്ലെങ്കി പെരുന്നാളൊക്കെ ഒരു സുഖല്ലലെ?
ഹേ ഇല്ല പെര്ന്നാ ആഹ് പെര്ന്നാളൊന്നും സുഖല്ല പെരുന്നാള് ആകെ ഒര് ഞങ്ങളെ കല്യാണം കഴിഞ്ഞ ഉടനെള്ളെ പെരുന്നാക്ക് മാത്രള്ളൂ ഇവിടെ ഇണ്ടായി ബാക്കിള്ളെ പെരുന്നാക്കോക്കെ അവിടെത്തന്നെ
ആഹ് അ ഓല് വാണം എങ്ങനെ ആയാലും നമുക്കൊരു സുഖം ഉണ്ടാവൂലല്ലോ എങ്ങനെ ആയാലും
ആഹ് പിന്നം വരണം ന്ന് പതിനഞ്ച്സത്തിനെങ്കിലും വരണംന്ന് പറിണ്ട്
ആഹ്
വന്ന് പോകണംന്ന് പറീണ്ട് എന്താന്ന് ഒർപ്പിച്ചിട്ടില്ല ആഹ് വരാണെങ്ങി വരട്ടെ
ട്ട് ഇല്ലല്ലോ
ആഹ് വരുമ്പം വെര്റ്റെ മേലും കൈയ്യും വേദനിം പ്രഷർ കോർഞ്ഞ ട്ത്ത്ക്ക്ണ് ന്നാ പറിണ്ട് ഇപ്പൊ ഒന്ന് നാട്ടില് വന്ന് ഡോക്ടറെ കാൺച്ച് കാണ്ട് പോകാ എന്ന് പറീണ്ട്
അല്ലേ നമ്മളെ ജീവിത മാർഗ്ഗംല്ലേറിയ
ആഹ് അതന്നെ
ഉം നോക്കിട്ട് കാര്യല്ലല്ലോ ഓരോരുത്തര ആൾക്കാർക്ക് ഓരോരത് ഓല്പാടെ സുഖ
ഓ സുഖത്തിലൊന്നല്ല ഓലെ കഷ്ടപ്പാടൊക്കെ നമ്മക്കല്ലെറിള്ളു പക്ഷെ മക്കൾക്കതൊന്നും അറിയില്ലെ
ഇല്ല മക്കക്ക് എന്താ ഓൽക്ക് ഓലെ കാര്യങ്ങൾക്ക് ഓരോ സാനങ്ങൾ കിട്ടണംന്നല്ലാണ്ട് പിന്നെ പിന്നെ ഗൾഫ്ന്ന് പറയുമ്പോ അതൊരു വേറെ ഒരു ഇത് ന്ന് അർഞ് കാണ്ടാണല്ലോ പക്ഷെ ഓല് നമ്മളെക്കായും ഇത്രേ ബുദ്ധിമുട്ടാണ് അവിടെ കഴിണത് ചെൽപ്പം ഭക്ഷണംന്നും മര്യാദക്ക് കിട്ട്ണന്നും ഉണ്ടാവുല
ഭക്ഷണൊന്നും തീരെ കിട്ടൂലട്ടോ ഭക്ഷണത്തിന്റെ ഒന്നും ഒക്കെ ഫോൺ വിളിക്ണ സമയത്ത് ഫുഡ് കഴിച്ചിട്ടില്ല നമ്മളെ ഇവിടെക്കെ നമ്മക്കൊരു കോറോവുല്ലാതെ നമ്മൾ ഇവിടെ നോക്കും. പക്ഷെ ഓൽതൊക്കെ ആകെ കൊഴഞ്ക്കൊണ്ടാണ് ആഹ് ഇന്നാ ശെരി
ആഹ് അയ്ക്കോട്ടെ എന്നാ ശെരിട്ടോ ഓക്കെ